ണ്ടോ
ആഹ് യേക്ണ്ട്
ആഹ് അവടെ റൈ ഇവടെ റൈഞ്ചും നല്ല വിശേഷം നല്ല വിശേഷം ഇവടെ റൈഞ്ച് കൊറവാ തോന്ന്ണ്ട്
ആഹ് കട്ടായി കട്ടായി എല്ല രവിലെ വേറൊരു തത്ത വിൾച്ചപ്പോ റൈഞ്ചില്ല
ആഹ് എന്താ പണി പണികളോക്കൊരുങ്ങ്യോ
കിച്ചൺലാണ് കൈഞ്ഞിട്ടില്ല ചെയ്തോണ്ടിര്ക്ക്ണ്
ആണോ എന്താന്നന്താ ഫുഡ് അല്ല ഞങ്ങള് അവട്ന്ന് ഇങ്ങോട്ട് വന്നീ നി. ഞങ്ങള് വീട്ടിലെത്തി. ഇന്നലെ രാത്രി പോന്ന്. ഇന്നലെ പിന്നെ ചർദിച്ച് ആകെ കൊയ്‌ങ്ങി.
ആഹ് ഡെലിവറി ഡേയ്റ്റായി തൊടങ്ങ്യാെ.
ഡെലിവറി
ഡെയ്റ്റയി തൊടങ്ങ്യാേയ്ച്.
ആ മെയ് മെയ് ഇരുപത്താറ്.
ആ
അ മെയ് ഇരുത്താറ് വരെ നിക്കൂല. ചെൽപ്പം പെരുന്നാക്ക് മുയ് വൻ ഹോസ്പിറ്റലിലായിരിക്കാം. ചെൽപ്പോ അയിന് മുന്നെ കൈയ്യും.
ഇരുപതേയാന്ത്യല്ലെ പെരുന്നാള്.
ആഹ് അഹ് പറഞ്. ഇ ഗൾഫിലൊക്കെ ഇരുവത്തേയാല്ലെ ഇവടി അങ്ങനെക്കെ അയിരിക്കാം.
ഉം
എന്താ പണി.
പണി കിച്ചൺല് കറിയുണ്ടാക്ക.
ആഹ് ട്രാവലോക്കെ ഇഷ്ടാണൊ. ട്രാവല് ചെയ്യാനോക്കെ ഇഷ്ടാണൊ.
ആഹ് എനിക്ക് അങ്ങനെ ചൊരം കേർന്ന അങ്ങനെന്നുഷ്ടല്ല. ഇൻക്ക് നേരെ പോണം.
ച്ചർത്തിക്ക് പേഠിച്ചിട്ടാ.
ആഹ് അതാണ്.
ഇൻക്ക് ട്രാ ഇൻക്ക് ഇങ്ങനെ കൊറേ ലോങ് പോണം. അത ഇൻക്കിഷ്ടം. ഫുഡ് എക്സ്പ്ലോർ ചെയ്യ
ആഹ്.
വെറൈറ്റി, വെറൈറ്റി, വെറൈറ്റി
ഫുഡിന്റെ ഫുഡ് എക്സ്പ്ലോറെയ്യാൻ ഇനക്കിഷ്ടാണ്. പക്ഷെ ഈ ട്രാവല് ചെയ്ത്ക്കാണ്ടുള്ള ആഹ്. അത് കയ്യൂല്ല. ഭയങ്കര ക്ഷീണേക്കാരം. ട്രാവൽ ചെയ്ത്ട്ട്ള്ള പരിവാടി.
ആണോ
പിന്നെ കൊറേ ആൾക്കാര് കൂടി പോവുമ്പൊ വേറൊരു രസല്ലെ അപ്പം അപ്പൊ അത്ര അറീല്ല. ഞമ്മള് ഒറ്റക്ക് ഒറ്റക്ക് പോവമ്പൊ അത് ക്ഷീണാണ്.
ആഹ് ഇൻക്കയ്ന് കുക്കിംഗിനോട് താത്പര്യല്ല.
എങ്ങനെ
കുക്കിങ് താല്പര്യല്ല. എന്താറീല്ല കുക്കിംഗ് ഇങ്ങനെ അറിയാത്തോണ്ടാണോ അറിയില്ല ഇഞ് ഇണ്ടാക്കുമ്പ നന്നാവാത്തോണ്ടാണോ അറീല്ല.
ഇൻക്ക് കുക്കിങ് ഇഷ്ട. എനിക്ക് ഇണ്ടാക്കി വേറൊള്ളോരെ കഴിക്കാനൊ. ഞാന് തിന്നൂല ഞാൻ ഇണ്ടാക്ക്യേത്. വേറെള്ളോലെ തീറ്റിക്കും.
അത് സ്വന്തണ്ടാക്കി
ആഹ് ആഹ് സ്വന്തം ഇണ്ടാക്കിങ്ങാട്ട് കഴിക്കാൻ തോന്ന്ണ്. പക്ഷെ കൊറേ ആൾക്കാര്ണ്ടാവുമ്പോ ഓർക്ക് ഇണ്ടാക്കി കൊടുക്കാന്
ഇണ്ടാക്കി ആഹ് ശെരിയാ. നല്ല അഭിപ്രായങ്ങളൊക്കെ കേക്കാം.
ആഹ് കേക്കാ. ഞമ്മളന്നെ ഇണ്ടാക്കി നമ്മളന്നെ തിന്നുമ്പൊ ഞമ്മള് ഞമ്മളെ ഇതന്നെ പൊകയ് ത്താൻ കഴില്ലല്ലൊ
ഞാൻ നോമ്പിനൊക്കെ നല്ലോ സ്നാക്സ് ഇണ്ടാക്കും
ആഹ് ഞാനീ കഴിഞ്ഞ ഞങ്ങക്കിവിടെ വീട് പണിയാന് അപ്പൊ ഒരു ആറ് മാസം ഇങ്ങനെ വാടകക്ക് പോയി അയിനേശം അവിടെ ഞാനും ഇന്റെ രണ്ട് മക്കളും മാത്ര അത് ചെറിയ കുട്ടികളാണ്
ആഹ്
സ്കൂൾ ടൈം സ്കൂൾ ഇണ്ടാവുമ്പഴേക്കും കൊണ്ടാവാൻ വേണ്ടീട്ട് എന്തേലും ചെറുതായിട്ട് ഒണ്ടാക്കിയാ മതിയല്ലോ അപ്പൊ ഞാനെന്നിട്ട് ഇനിക്ക് ഇണ്ടാക്കാൻ മടിയ പിന്നെ ഞാനൊരു ആള് മാത്രെ ഫുഡ് കഴിക്കാണ്ടാവൊള്ളൂ
പക്ഷെ നമ്മള് വീട്ടിലെല്ലാരും ഇണ്ടാവുമ്പൊ ഇണ്ടാക്കാനും തൃപ്തിയാണ് ഒറ്റക്കാവുമ്പ പിന്നെ ആ ഇതില്ല
ആഹ് ഞാനൊക്കെ എന്നിട്ട് ആഹ് അവ ടാ വാടക വീട്ട്ന്ന് പിന്നെ തിരിച്ചിന്റെ വീട്ടക്ക് ഇവിടെ പണി കണി വീട് പണി കഴിഞ്ഞ് ചെത്തിയപ്പൊതേന് മെലിഞ്ഞു പറയ് അങ്ങനെ കഴിക്കൂലായിനി
നോമ്പായാലന്നെ നമ്മള് മെലിയു അന്ന് ചൂട് വെയില്
ആഹ് ഇവിടെ എല്ലാരും ചോയ് ലേനി അനക്കെന്തേലു അസുഖൂണ്ടോ എന്ത ഇങ്ങനെ മെലിഞ്ഞെ
പെരുന്നാളൊക്കെ എങ്ങനേനി
എങ്ങനെ
പെരുന്നാളൊക്കെ എവിടെയാന്നു
മനസ്സിലായില്ല
പെരുന്നാളൊക്കെ ഹസ്ബൻഡിന്റെ വീട്ടിലേന്നോ
അല്ലല്ല ഫുള്ള് ആഹ് എന്റെ വീട്ടിലന്നെ
ആഹ്
പെരുന്നാളിന്റെ പിറ്റേ ദിവസം ഹസ്ബൻഡിന്റെ വീട്ടില് അന്ന് നാത്തുമാരെക്കെ ഇങ്ങനെ വന്നപ്പോ പോയ് വന്നു
ആഹ് എല്ലാരുണ്ടാവുമ്പോ രസ
ആഹ് എല്ലാരും ഇണ്ടാവുമ്പളേ അവിര്ക്ക് രസൊള്ളു അല്ലാതെ പോയ വെറ്തെ ഒരിത്ല്ല പിന്നെ മക്കക്കു തന്നെ ഇഷ്ടല്ല അങ്ങനൊറ്റക്ക് പോവന്നത് പിന്നെ ഞാനും പോവൂല്ല
ആഹ് ഇവിടെ ട്രിപ്പൊക്കെ പോയിനോ
പെരുന്നാൾക്കൊ ഇല്ല ഞങ്ങളവിടെ ലേഡീസ് ഓൺലി മാത്ര അപ്പൊ അങ്ങനെ ട്രിപ്പ് പോക്ക് കയ്യൂല
ആഹ് എല്ലാര ഹസ്ബന്റും പോയിണ്ടാവുലെ
ആഹ് നാട്ടിലില്ല വല്യ യ നാത്തുന്റെ ഹസ്ബൻഡ് നാട്ടിലുണ്ട് പക്ഷെ മൂപ്പർക്ക് ഞങ്ങളെ എല്ലാരും പാടെ കൊണ്ടു പോകാ അത്ര റിസ്ക്ള്ള പരിപാടിയ ഞങൾ എന്താ വല്യ നാത്തന് മൂന്ന് കുട്ടികള് അപ്പൊരന്നണ്ട് അഞ്ചാൾക്കാര് പിന്നെ ചെറിയ നാത്തന് രണ്ടുട്ടികള് ഒര് എട്ടായി പിന്നെ ഞങ്ങള് മൂന്നു ഇതൊക്കെക്കൂടെ ഒരുമിച്ചൊരാണ് മാനേജ് ചെയ്യണ കാര്യ അലൊയിച്ചൊക്കി കഴിയൂല അപ്പ പിന്നെ ഞങ്ങള് വല്ല റിസ്ക് ഇട്ത്തില്ല ഇപ്പ ഹസ്ബൻഡ് ഒക്കെ ന്ന് ണ്ട്ന്ന് പറഞ്ഞേ ജൂണില് വരണെന്നേക്കെ പറയണ് ണ്ട് പ്പോ വന്നിട്ട് ഒരുമിച്ചങ്ങ അങ്ങനെ പ്പം ഒരുമിച്ചാങ്ങനെ പോവാന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്ട്ട് നിക്കണ്ട്
പ്ലാൻ ചെയ്ണം പ്ലാൻ ചെയ്ണ കാര്യങ്ങള താണ് ഇവിടെ കൊറെ കാര്യ
ആ അതാണ് പ്ലാനിങ്ങും പറഞ്ഞ് നിന്നാ പ്ലാനിങ് ഇല്ലാതാക്കാനും പറ്റില്ല
അതെ പ്ലാൻ ആടി ഇവര് പ്ലാൻ ചെയ്യും
ആഹ് അതാണ്
ശ
ഞങ്ങൾത് മിക്കവാറുംങ്ങനല്ലട്ടോ ഓരോ ഇരുന്ന് വരുമ്പോ നമുക്ക് പോല്ലേറണ്ടാ അങ്ങനെ ഒരു പോക്കുണ്ടാവലുള്ളൂ
ആഹ് അൺഎക്സ്പെക്ടഡ് ആയിട്ട് അങ്ങനെ പോണം ക്കാതെ
നിങ്ങള് ഇന്ന ദിവസം വരി നമ്മക്ക ഇങ്ങനെ പോവാ അങ്ങനെ പ്ലാനിങ് ഇതുവരെ ഉണ്ടായിട്ടില്ല ഓര് ഇരുന്ന് ഇരുന്ന് ഇപ്പോ നമുക്ക് പോയാലോശ്യുണ്ട അങ്ങനെന്നെ ഉണ്ടാണോ
ആഹ് അത് പൊളിക്കും
എങ്ങട്ട പോ എങ്ങട്ടൊക്കെ പോകാന ഇഷ്ടം
എനിക്ക് കൂടുതൽ ബീച്ച് പോയി
ബീച്ച്
ഉം അത് എത്ര പോയാലോ ആഹ് പിന്നെയും പോകും
ഉം
ഹസ്ബനൻ്റ് നാട്ടില് ഇണ്ടായ ടൈമില് എന്തെങ്കിലും ഒരു ഗ്യാപ്പ് ഇട്ടുമ്പോ നമുക്ക് ബീച്ചി പോയലോന്നാ അങ്ങനെ പോകും
ഞാൻ എന്റെ മോളെ ഇവിടെ കൊണ്ടു ഒരു ഹോസ്പിറ്റല കാണിക്കേ
ആഹ്
ഇവിടുന്ന് നേരെ അവിടുന്ന് ബീച്ചക്ക് സുഖാണല്ലോ അങ്ങനെ കുട്ടും കുട്ടി അവടെ കണിക്കാൻ പോണ ദിവസം എല്ലാ മാസവും ഇങ്ങനെ ഒരു മാസം ഒരു മാസം കഴിഞ്ഞിട്ട് വരാൻ പറയും അങ്ങനെ പോവും അങ്ങനെ ബീച്ച് പോകവും
ആഹ് ഞങ്ങൾക്ക് പിന്നെ അവിടുന്ന് ഒരു മണിക്കൂറ് യാത്രക്കെ ഉണ്ടാവുള്ളൂ
ആണോ
ഉം അപ്പൊ എന്താ ഇങ്ങനെ എന്താ ലീവ്ള്ള ദിസൊക്കെ അങ്ങനെ പോവും.
ആഹ് പഠിക്കാനും പഠി ക്കെ ഇണ്ടപ്പോ
ഞാനീ പ്ലസ് ടു ചെയ്യണണ്ട്
ആഹ് ആഹ് ആഹ് ഓൺലൈൻ ആയിട്ടൊക്കെ ഇപ്പൊ കൊറേ ജോബ് ഉണ്ടല്ലോ
ഉം ഉം ആഹ് പ്ലസ്ടുന്റെത് കിട്ടീട്ട് വേറെ എന്തെലുംക്കെ നോക്കാൻ
ആഹ്
ബേസ് ആണല്ലോ എന്ത് കാര്യത്തിന് പ്ലസ് ടു ആണല്ലോ ചുരുങ്ങിത് പ്ലസ് ടു ക്കെ ഇപ്പൊ പത്തൊന്നരക്കും വേണ്ട
ആർക്കും വേണ്ടപ്പ ബേസിക് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ആയിക്കണ്
ഉം
അയിനിപ്പ പോകോം ഇവിടെ കൊറ ഫ്രണ്ട്സാ അങ്ങനെ ഞാൻ കൂടെ പഠിച്ച കുട്ടികളുണ്ട് കൊറ പ്ലസ് ടു ആക്കുംബോതിനു കല്യാണം കഴിച്ചു പോയി അപ്പൊ പിന്നെ എക്സാംമിന്റെ കുറച്ചീസം മുന്ന വരെ ക നിക്കാഹ് കഴിഞ്ഞിട്ട് പോയിട്ട് പിന്നെ എക്സാം എഴുതാനും പോലും വരാത്ത കുട്ടികളു ണ്ട് ഓല പ്പൊ
അത് കൈ കയ്യ്ണ വരെ ആയിരിക്കും പറയണയിരിക്കൂല കഴിഞ്ഞിട്ട് റ്റ് ണ്ടാവണ ആ എക്സ്പീരിയൻസ്ള അതാണ്
അതാണ് അപ്പൊ ഓലിപ്പോ ഓൺലൈൻ ആയിട്ട്ങ്ങനെ എഴുതിട്ക്കും
ആഹ്
ണ്ട് പറഞ്ഞ് ഇതിത ഓല്ക് കാര്യായി
അത്രന്നെ ചെയ്താ അവർക്കായി
ഹ് ഹ്
പിന്നെ ഫുഡൊക്കെ കഴിച്ചോ?
ഞാൻ ഇന്ന് നീക്കാൻ തന്നെ ലേറ്റ് ആയി ഇന്നലെ വെയ്യാതെ കടന്നപ്പോ പിന്നെ കൊറെ നേരം കടന്ന് പത്ത് മണിയ്ക്ക്ണ് ഓ നീറ്റപ്പോ പിന്നെ മോളെ കുട്ടി മോക്ക് ചായ കൊടുത്ത് ഓളവടെ കളിക്ണ്ട് തായെ
ആ ഒമ്പത് മാസായിന്നല്ലെർഞ്ഞെ ഇപ്പളും ണ്ട് ശർദ്ധി ഒകെ?
ഇല്ല ഞൻ ഇന്നല്ലെ അടെ ഊഞ്ഞാല് കുറെ നേരം ഇങ്ങനെ ആടി.
ആഹ്
അപ്പൊ എന്താറീല
അത
കൊറേ ആണ്ട് ഛർദിച്ച് എടയ്ക്ക്ങ്ങനെ അയ്ന ലോങ്ങ് ആയിട്ടൊക്കെ പോവോല്ലോ
പിന്നെ ലാസ്റ്റ്ക്ക് പ്രസവം അടുക്ക്‌ന്ന ടൈമിലൊക്കെ ശർദി ഇണ്ടാവു..
ആഹ്
കുട്ടി തിരിഞ്ഞ് വര്ണ ടൈമില് ചർദി പറഞ്ഞ
ആഹ് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. ഇനി പ കൈന കാണിക്കാ വരാ ഏ..
ഫസ്റ്റ്തെ നോർമലാ ആഹ്.
ത് കൊയപ്പൊന്നുല്ല പങ്കുട്ടി
ന്റെ ഫസ്റ്റ്ത്തെ നോർമല് രണ്ടാമത്തത് സിസേറിയൻ
ആണോ സിസേറിയൻ ൻക്ക്‌ ഭയങ്കര പേടിയാ
ഇന്റത് ആവും വിചാരിചില്ലേനി പിന്നെ ലാസ്റ്റോക്കെ കുട്ടി നെ പുക്ക്‌ൾ കൊടി ചുറ്റിക്ണ് എന്നൊക്കെ പറഞ്ഞട്ട്
അള്ളാഹ് ഇന്ന് ഞാൻ ഇണ്ടല്ലോ എട്ടാം ഏഴാം മാസത്തോ എട്ടാം മാസോ സ്കാൻ ചെയ്തപ്പോ.
ഉം
ഇങ്ങനെ ചുറ്റീന് അത് തിരിന്ഞ് വന്നോളു പറഞ്ഞു
ആ ഇന്റത് അങ്ങനെ പറഞ്ഞീനി എട്ടാം മാസത്തെ സ്കാനിങ്ല് പിന്നെ ഏഹ് ഇൻക്ക് പിന്നെ ഏ ഒമ്പതാം മാസതെ. എട്ട് കഴിഞ് ഒമ്പത്ക്കായിട്ടൊള്ളൂ അപ്പൊ ഇന്ക്കിങ്ങനെ വേദന എടക്ക്‌ രാത്രി വേ വേദന വന്നു
ആഹ്
അങ്ങനെ വന്നും പോയിങ്ങ അയില് ഡോക്ടർ അങ്ങനെ കണിക്കാപോയി ഇവിടെ അടുത്തന്നെവീടിന്റെ അടുത്തന്നെ ഒരോ ഹോസ് അപ്പാ പോയി ഓര് പറഞ്ഞ് കൊഴപ്പൊന്നുല്ല രാവിലെ പോയിക്കോണ്ടിയറഞ്ഞിട്ട് വികസന ഏ വയറൊക്കെ മോറിയപ്പോ വികസനൊന്നുംല്ലാതായി അപ്പൊ രാവിലെ പൊയ്ക്കോളിറഞ്ഞു അങ്ങനെ ഇമ്മേം അയ്ല് ഇമ്മ ഓയ്ച്ച് ഗവൺമെന്റിക്കും ഉണ്ട് വേറെ ഹോസ്പിറ്റല്ക്ക് വേറെ എവിടേക്കും കൊണ്ടപോണോ ചോയ്ച്ചു
ആഹ്
അത് വിറ്റ് അപ്പം പിടിച്ച്
ഓ പ്രശ്നായില്ലേ അവിടെ പ്രൈവറ്റ്ല്ലേ
റ്റിലാണ്
പക്ഷെ കോളേജിലൊക്കെ ആണെങ്കിലും ഒരു കുറേ മേ
ആഹ് എന്റെ ഫസ് സ്റ്റത്തെ അങ്ങനെയാ വസ്‌റ്റത്തെ കുട്ടി ഏ മൂന്ന് എണ്ണൂറ് വെയ്റ്റ് ഇണ്ടായിരുന്നു അതിനേ ഞാൻ പ്രസവിച്ചു
ആഹ്
ഏഹ് അവര് കൊറെ ഇത് മൂന്നേ എണ്ണൂറുണ്ട് നാലിന്റെ അടുത്തുണ്ട് അയിനെ ഓരു പ്രസവിച്ചെടുത്ത് ഗവൺമെന്റിലായിന് ഞാന്
ആഹ് ഞാനും വസ്റ്റിത്ത്
കൊറച്ച് ഏഹ് ക്കണ് എന്നാലും അത് ഡെലിവറി കിട്ടി
ഇനിക്ക് അവരു തലേന്ന് മരുന്നു വെച്ച് അല്ല മരുന്നല്ല ഗുളിക വേദന വന്നില്ല പിന്നെ
ഉം എനിക്കത് ഇത് ഡേറ്റ് കഴിഞ്ഞിട്ടും വേ വേദന വരാത്തോണ്ട് മരുന്ന് തന്നെ ഗുളിക തന്നേക്ക്
പിന്നെ എന്താ ഹാർഡ് ബീറ്റ് കൊറെയുണ്ട് അടിയില് ഗുളിക വെച്ച് കാരണം പിറ്റേന്ന് ഇത് എന്താണ് ഓ ആ ക്കാണ് അനസ്ത്യേഷ്യ തന്നന്നെ പ്രസവിക്കണമെന്ന് പറഞ്ഞന്നേ ഭൂതി വെച്ചേക്കുന്ന് അതാ ല്ലോ പക്ഷെ എനിക്ക് വേദന തുടങ്ങിയില്ലലോ പ്രസവ വേദന എന്താന്ന് അറിയില്ലല്ലോ വേദന എന്താ വരാത്തെ വേദന എന്താ വരാത്തെഎന്ന് പറഞ്ഞു ഇങ്ങനെ നിക്കാ പിന്നെ പിറ്റേന്ന് രാവിലെ ഒമ്പതു മണിക്ക്
എനിക്ക് വികസനം ഇല്ലേ എനിക്ക് പെട്ടെന്നാ വികസനം വന്നേ
അല്ല എനിക്ക് തോന്നണിസല്ലല്ലോ കോളേജില് മരുന്ന്ള്ളിക്ക് വെക്കലല്ല ഓന് എന്തോ അവിടെ കട്ട് ചെയ്ത് എന്തോ ഇതാക്കലെന്തോ ആണ് പറഞ്ഞിട്ടില്ലേ
അതെനിക്കറിയൂല എനിക്ക് ഓ ഗുളിക തന്നേക്കാണ് കുടിക്കാന് വേദന ഇണ്ടാവാനുള്ള ഗുളിക ആണ് പറഞ്ഞിട്ട് ആഹ് എനിക്ക് എനിക്ക് രണ്ട് രണ്ട് ഗുളിക അങ്ങനെ ഓരോ ടൈം ഓല് ഇങ്ങനെ തരും വെക്കും
ആഹ്
എന്നിട്ട് ആഹ് രണ്ട് ഗുളിക രണ്ടു ഗുളിക ഇങ്ങനെ ഒരോ നേരം തരും അതിന് ഒരു രാത്രി ഒരു പത്ത് ത്തരക്ക്‌ ആഹ് വേദന തുടങ്ങിയിട്ട് പിന്നെ പിറ്റേന്ന് നാലരക്കാണ് ഞാൻ പ്രസവിക്കുന്ന
ആഹ് എനിക്ക് രാവിലെ ഒമ്പതരക്ക് വെച്ച് പിന്നെ പൊറാട്ടൊക്കെ തിന്നാ തിന്റെ ഇടേൽ വിളിക്കായിരുന്നു പൊറാട്ട തിന്നൂലാ